ഹലോ നമ്മള് ഹലോ കേക്കുന്നുണ്ടൊ കേക്കുന്നുണ്ടോ സുഖായിട്ടിരിക്കുന്നോ പിന്നെ ആ സ് സുഖായിട്ടിരിക്ക്ണ് നമ്മള് ല്ലേ ടൂറിന് പോവാന് ട്ട് പ്ലാൻ ഇട്ടായിരുന്നല്ലേ
ആ ടൂർന് അത് ആരേലും ഒക്കെ കൂട്ടുകാരെ വിളിച്ചാരുന്നോ
ആ വിളിച്ച് വിളിച്
ആണോ ആ അപ്പം പിന്നെ ഇനി നമ്മള് ഇനി എവട് എവിടെയാ പോകുന്നത് എത്ര ദോസവാണ്? ആഹ് എ എൻ എൻ തൊക്കെ കൊണ്ടു പോകണം
ഒരു വൺ ഡേ ഒരു ഒൺ ഡേ ടൂർ പോയ പോ പോരേ
വൺഡേ ടൂറ് ആ എന്നാ പിന്നെ അങ്ങനെ ആ എന്നാ പിന്നെ എന്നാ പിന്നെ ആ വൺ ഡേ ടൂറിന് പറ്റുന്ന സ്ഥലവല്ലേ നോക്കണം
ആ വൺഡേ ടൂറ് പോയാ എല്ലാർക്കും വെളുപ്പാൻ കാലത്ത് പോയിട്ട് രാത്രി ആവ് മ്പം തിരിച്ചു പോരാല്ലേ സ്കൂളൊക്കെ തൊറക്കുന്നതിന് ഇപ്പം മഴ തൊടങ്ങിയത് മഴയില്ലാത്തൊരൂസം പോകാന്നാ. ഇപ്പം മഴയുടെ ഒരു സീസൺ ആയോണ്ടേ.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ ആൾകാരെ എല്ലാരെയും നമ്മടെ കൂട്ടുകാര കാരെയൊക്കെ കിട്ടിയോ?
ആ കുറച്ചു പേരെയൊക്കെ കിട്ടി കൊറച്ചു പേരെയൊക്കെ കിട്ടി അവര് തന്നെ ബാക്കിയുള്ളവരെ കോണ്ടാക്ട്
ആ ആ ആ അപ്പൊ എത്ര ഫാമിലിക്കാര് കാണും അപ്പം
അഞ്ചാ അഞ്ച്, നാലു പേരെ കിട്ടി. ബാക്കിയുള്ളോരെ രണ്ടുപേരെ അവരൂടെ നോക്കാന്ന് പറഞ്ഞ്
പറഞ്ഞ് ആ ആ അങ്ങനെ ഉണ്ടെങ്കി അവരെത്ര പേരൊക്കെ കാണൂവെന്നുണ്ടങ്കി നോക് ക്കീട്ട് വേണം നമ്മക്ക് ടിക് ടിക്കറ്റ് ബുക്കെയ്യാന്. ഇപ്പം ഈ ട്രാൻസ്പോർട്ട് ബസ്സിനാത് തും ഇത്പോലെ
ആ അങ്ങനെ ടൂർ ത്ണ്ട്. അതാണെങ്കി കൊറച്ചൂടെ നല്ല തായ്ര്ന്ന്.
ആ എനിക്ക് തോന്നുന്ന വല്ല്യ ബെഡ്ജറ്റ് നമ്മുടെ വെല്ല്യ പൈ സാവത് ത്തില്ലായിരിക്കും. അങ്ങനെയാണെങ്കി ആ വെല്ല്യ പൈസ മൊടക്കില്ലാതെ നമ്മുക്ക് പോയിട്ട് വരേം വേണ ണല്ലോ. ഏ പിന്നെ നല്ല ഫോട്ടോ എടുക്കാനോക്കെ പറ്റിയ സയ്സ് ഒക്കെ ഉണ്ട് ണ്ടെങ്കി നമക്ക് കൊറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം അതൊക്കെ നമ്മുടെ ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കാലോ ഏ ആഹ് നല്ല ക്യാമറ എങ്ങാനും ഉണ്ടോ ക്യാമറ
എന്റെ നല്ലൊരു ക്യാമറയു ണ്ട് ഞാൻ കൊണ്ടുവരാ ക്യാമറ എൻ്റെലുണ്ട് ആഹ് ക്യാ ആഹ് പിന്നെ ക്യാമറ ഇല്ലേലും കൊഴപ്പയില്ല ഇല്ല എല്ലാരും കയ് ഫോണുണ്ടല്ലേ എല്ലാരും ഫോണിന് നല്ല ക്ലാരിറ്റി ഉം കൊഴപ്പല്ല എന്നാലും ക്യാമ കുറെ എണ്ണട്ത്താ പിന്നെ നമ്മ ത് അതത് സ്
ആഹ് ആന്ന് ആന്ന് ആഹ് ആഹ് ഉണ്ടെങ്കി കൊണ്ട് പോര് കേട്ടോ ആഹ് ആഹ് ആഹ് ഏത് സ്ഥലത്തോട്ടാ പോകാനാ ഉദ്ദേശിക്ക്ന്നേ?
ഇ ട്രിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ എല്ലാരും ഓക്കേന്ന് പറഞ്ഞു ഇഞ് അഅ് എല്ലാരൂടെ തീരുമാനിക്കാന്ന് പർ
ആഹ് ഇനി അമ്പലങ്ങളാണോ അതോ നമ്മള് വല്ലോം നല്ല വ്യൂ പോയിന്റുകളാണോ?
പോയ ൻ്റാണ് എല്ലാർക്കും താല്പര്യം ആഹ് ആഹ് അങ്ങനെ പോവാന്ന അവരും പറയുന്നത് ആഹ് ഫോട്ടോയൊക്കെ എടുക്കാം പിന്നെ അവരും പറയുന്നേ പിള്ളേരൊക്കെ ണ്ടായിട്ട് ബോട്ടിംഗെക്കെയാണ് അവർക്ക് ഇഷ്ടോന്ന്
ഇഷ്ട ആ പക്ഷെ ഇപ്പൊ ഈ മഴ സമയത്ത് ബോട്ടേലൊക്കെ കേയറുന്നതും പാടാ ഏ
ഇപ്പം മഴ തൊടങ്ങിയില്ലെ? മഴ തൊടങ്ങിയെപ്പം ബോട്ടിങ്ങൊന്നും പറ്റത്തില്ല ആഹ് ആഹ് അറിയാൻ പറ്റത്തില്ല പിന്നെ പിന്നെ ആഹ് ആഹ് ആന്ന് ആന്ന് ഇന്നൊക്കെയാണ് എന്ത് ഭയങ്കര മഴയായ്ര്ന്ന്. എന്നാ ഇഞ് നോക്കാം മറ്റെ ത്ത് ഒര് ദുവ്സം എല്ലാർക്കും കൂടെ പോകാം പിന്നെ അതുപോലെ നമ്മെൾ പോ പ്പഴെ ഉം പിന്നെ വെള്ള ഒക്കെ എല്ലാരും എട് ത്തെക്കണോന്ന് പറഞ്ഞ് പോവുന്ന വഴിക്ക് നല്ല കുടിക്കുന്ന വെള്ളം ഒന്നും കിട്ടിയില്ലെങ്കിലോ?
ആഹ് ആഹ് ആഹ് വെള്ളം എടുക്കാം കഴിക്കാൻ എന്തെലും ചെറിയ സ്നാക്സ് വല്ലൊം കഴിയിൽ ന്തെലും ഒന്ന് കരുതാം പിന്നെ ഫോണിന്റെ മൊബൈലിന്റെ ചാർജെർ കരുതെണം പിന്നെ എന്തായാലും ഓരോ ജോഡി ഡ്രസും കൂടി ക്കെ എല്ലാരും എട്ത്തോണം ആഹ് ആഹ് എട്ത്തോണം പിന്നെ എന്തെങ്കിലും അത്യവശ്യം വല്ല മെഡിസിനൊക്കെ കഴി ക്കിന്നവരാണെ അത് കഴിക്കിന്നെ എട്ക്കെണം പിന്നെ ചാ പോയി യാത്ര ചെയ്യുമ്പം തലവേദനയോ എടുക്കുന്നവരാണെങ്കി അതിനുള്ളത് ശർദ്ദിക്കുന്നവരൊക്കെ
ആഹ് അഹ് ചെ അത് കാണ അതൊക്കെ എട്ക്കണംന്ന് എല്ലാരും പ ഇന്നും ഇന്ന് വച്ചാ ച പുള്ളാരെം കൊണ്ടൊക്കെ വരുമ്പോഴ കൊച്ച് കുട്ടി കുട്ട്യേളൊക്കെ ഇണ്ടെങ്കി ശ്രദ്ധിക്ക്യെക്കെ ചെയ്യും
ചെയ്യും ആഹ് അപ്പൊ പിന്നെ അതും ഒക്കെ എട്ക്കണം ആഹ് അങ്ങനെ ഏതായാലും അതൊരു നല്ല നല്ല തീരുമാനമാ അങ്ങനൊരു യാത്രയും
ഒരുപാട് നാളായില്ലേ നമ്മള് കണ്ടട്ട് തന്നെ ഒരുപാട് നാളായി എല്ലാരോടും ഒന്നിച്ച് ച്ച് കണ്ടിട്ട്
ആഹ് ആഹ് വർഷങ്ങളായില്ലയോ അന്ന് സ്കൂളി പഠിക്കുന്ന കാലത്ത് ഒന്നിച്ച് പ്പെഞ്ചെയ് ചെയ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെള്ളിയതാ പിന്നെ പോ ആഹ് തെള്ളിപ് കഴിഞ്ഞ് പോയതാ പിന്നിം ഇപ്പഴാ ഓഹ് ര യൽ എല്ലാരും അവരവരുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളുവായിട്ട് അങ്ങ്
കാര്യങ്ങളെല്ലാരും കോടാക്റ്റും ഇല്ല ആരുമായിട്ട് പിന്നെ ഇടക്കൊക്കെ വല്ല കല്യാണത്തിനോ അങ്ങനെയൊക്കെ വെച്ച് കാണു ഇപ്പം കൊറേ നാളായി എല്ലാരരെയും ഒക്കെ കണ്ടിട്ട് ഹ്
ണ്ടിണ്ടാ ആ നാ ആ എപ്പോഴും ഞാനിരുന്ന് ആലോചിക്കും ആ ഞാനിരുന്ന് എല്ലാരെയും ആലോചി ാലും ആരുുംമായിയിട്ട് ഒരു കോൺടാക്ട് ഇല്ലല്ലോ നമ്മള് പിന്നെ ഇപ്പോ ഇങ്ങനെ ജോലിക്ക് പോകുന്നു വരു നയിട്ടുണ്ട്യോ ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകുമേ എനിക്കും ഇങ്ങനെ ആഗ്രഹങ്ങള ഇങ്ങനെ പിന്നെ നേ ക്കെയ പറയണെ എനിക്ക് ഹോസ്പിറ്റലിൽന്ന് ലീവ് ചോദിക്കണെ എന്നാന്നുള്ളത് മനസ്സിലായോ നമ്മള് ആ ഡേ റ്റൊക്കെ എന്ന് വച്ചാ ചില സമയത്ത് ഓ നമ്മള് വിചാരിക്കുന്ന ദിവസം പ്പം ലീവ് കിട്ടിയന്ന് വര
ആഹ അന്നേരേ അങ്ങനൊണെങ്കി ഒരു സൺഡേയില് നോക്കാം അപ്പൊ ടെ എല്ലാർക്കും പ
ആഹ ആന്ന് ആന്ന് ആ ആ ആ ആ സൺഡേയിലും ഉണ്ട് സൺഡേയിലും ഞങ്ങൾക്ക് ട്വൻ്റി ചോർ അവർറ് കൂടെ ആൾ വേണ്ടേ അപ്പൊ പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്പം ഇങ്ങനെ എടുക്കും അപ്പൊ അല്ലേ പിന്നെ ഏതോരിങ്കിലും ഒരു സൺ നമുക്ക് ആദ്യം ഇപ്പ ഈ പറഞ്ഞ കൂട്ടുകാരെ എല്ലാവരുടെ കൂടി നമുക്ക് ഒരു വീട്ടില് ആദ്യം ഒന്ന് ഒന്ന് കൂടിയാലോ കൂടി നമുക്ക് നേരിട്ട് അവരെ എല്ലാം ഒന്ന് കണ്ടിട്ട് ടൂറിനെ പറ്റി തീരുമാനിക്കാം ആ അപ്പൊ ആദ്യമേ ഏത ഏത് ഈ വരുന്ന ഞായറാഴ്ച നമുക്ക് ഒരു നാല് മണിയാവുമ്പോ ഏ ക്ഷെ എല്ലാർക്കും സൗകര്യം ഉള്ള ഒരു വീ ട് എല്ലാരും കൂടെ ഒന്ന് കൂടി ഒന്ന് വർത്താനോക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ വെച്ച് നമുക്ക് ആ അവിടെ വെച്ച് തീരുമാനിക്കാം ആ അത് തന്നെ അതാ നല്ലത് ആ ആതാണ് അതാ നല്ലത്
ഒന്നിച്ച് ടൂറിനെക്കയിം സൗകര്യവും കാണുമല്ലത് ആ ആദ്യം കൂടാൻ അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എങ്ങോട്ട് പോണോന്നും ഉം അത്
ഉം ശരിയാണ് ഉം എനിക്ക് പിന്നെ എനിക്ക് പിന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു നമ്മള് ഫ്രണ്ട്സുകള് ഗേൾസ് പെ പെണ്ണുങ്ങളൾെല്ലാവരും കൂടെ ലേഡീസ് എല്ലാവരും കൂടെ പോയാൽ കൊള്ളാമെന്നൊരുരാഗ്രഹമുണ്ട്
ആണല്ല്യോ ആഹ് ആഹ് എനിക്കിഷ്ടാ
അതെ ആഹ് അതന്നത് കുറച്ചുകൂടെ നമുക്കത് വീടും എല്ലാം ഉണ്ടല്ലേ ഫാമിലി ആയി തല്ലാത ല്ലേ നമ്മള് നമ്മളെല്ലാവരും
അണാന്ന് എന്നാൽ പാക്കന്മാരെയെല്ലാം നമുക്കങ്ങ് അവോയ്ഡ് ചെയ്യാം ആഹ് അതാ നല്ലത് പിന്നെ അതൊരു ഐഡിയയാ ഒരു ദിവസം നമുക്ക് നമ്മുടേതായ ഒരു സന്തോഷം ആഹ് നമ്മള് നമ്മള് നമ്മുടേതായ രീതിയിൽ നമ്മൾ പോവുന്നു വരുന്നു
ആഹ് വരുന്നു വരുന്നു ഒരു ദിവസം ആവുമ്പോ അവർക്കും പ്രശ്നം കാണത്തില്ല.
ആഹ് ക്രമീകരണങ്ങളോടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിയൊന്നും. പേടിക്കണ്ട
പേടിക്കേണ്ട ആഹ് അതല്ല ഒ ഓനെഡേ ട്രിപ്പ്‌ ആക്കുപ്പോഴേ വീട്ടുകാർക്ക്. പ്രശ്നയില്ല രാവിലെ പോയി രാ യാത്ര കഴിഞ്ഞു വരുവല്ലേ ഉം കൊച്ചുങ്ങളെയൊക്കെ മ മക്കളൊക്കെ കൊറച്ചു വലുതായില്ല അവരെയൊക്കെ വീട്ടുകാരെ നോ
ആഹ് ആഹ് ആഹ് അവിടെയും കൊറ വലുതായ പിള്ളേരല്ലയോ.
മക്കളൊക്കെ വലുതായി അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കാറായി എന്നാരും പിന്നെ നമ്മുക്ക് പോന്നിന് ബുദ്ധിമുട്ടില്ല ആഹ് പിന്നെ അതുപോലെ പ്രശ്നം ഒന്നുമില്ല.
പ്രശ്നമൊന്നുമല്ല ആഹ്
കാര്യം നമുക്ക് അടുത്ത സൺ‌ഡേ എല്ലാവർക്കൂ.
ആഹ് അതാ എവിടാ കൂടുന്ന ഏത് വീട്ടിലാ എവിടാണ് അവിടുന്ന് എല്ലാർക്കും വരാൻ. സൗകര്യമാണോ എന്നുള്ളത എന്നുള്ളത് എല്ലാം എല്ലാം എന്നെ ഒന്ന് അറിയിക്കണം എന്നിട്ട് വേണം ആഹ അപ്പൊ അവിടെ നമുക്കരു ചെറിയ അവർക്ക് അവർക്ക് സ്നാക്ക്സ്. എവിടാന്ന് വെച്ചാ നമുക്ക് ഒരു. നമ്മള് തന്നെ മേടിച്ചുകൊണ്ട് വന്ന അവരെ ബുദ്ധിമുട്ടിക്കാതെ. അവിടെ ജ്യൂസും സ്‌നേക്കസും മേടിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കഴിച്ച്. നമുക്ക് സന്തോഷമായിട്ട് ഫോട്ടോയൊക്കെ എടുത്ത്. ട്ട് നമുക്ക് ടൂറ് പോകുന്നതിനെ പറ്റി. നല്ല ടൂർ ഒക്കെ. പോകുന്നതിനെ പറ്റി പതുക്കെ നമുക്ക് അവിടെ ഇരുന്ന കൊണ്ട്.
ഉം ആലോചിക്കാം, ആഹ് അതാണ് കറക്റ്റ് പിന്നെ വേറെന്ത് ഉണ്ട് അല്ലാതെ വിശേഷങ്ങളെ.
വേറെ എന്തുവാ ഓരോ ദിവസവും ഇങ്ങനെ രാവിലെയും വൈകിട്ടും ഇങ്ങനെ ഡ്യൂട്ടിയൊക്കെ പോന്നു കഴിയുന്നു ഇങ്ങനെ പോകുന്നു എപ്പോഴും അന്നേരം ഞാനിങ്ങനെ പഴയ കാര്യങ്ങൾ ഇരുന്ന് ആലോചിക്കും. ആരും ഇപ്പം മിണ്ടിക്കുന്നില്ല പറയുന്നുല്ല എല്ലാരും അവരുടെ, പിന്നെ.
ആണാണാണ് അവരവരുടേതായ കാര്യം ചിലപ്പോ അവര്. വിളിക്കുന്ന സമയത്ത് ചിലപ്പോ നമുക്ക്.
ആഹ ഫ്രീ ആയിരിക്കത്തില്ല ആ് അതാണ് അല്ല നമ്മള വിചാരിക്ക ഒന്ന് വിളിക്കണന്ന്ചരിക്കുമ്പോ അവരി ഫ്രീ ആയിരിക്കുമോ
ആ അതാ അവരിന് ഫ്രീ ആയിരിക്കുവോന്നൊക്കെ നമ്മൾ അവരും വിചാരിക്കും നമ്മള് ആഹ ആ
ഫോണും വാട്സപ്പൊക്കെ വന്നോണ്ട് കുറെക്കെ കാണുന്നില്ലെങ്കിലും വിളിക്കാറൊക്കെ ഉണ്ട് പിന്നെ വാട്സആപ്പ് മെസ്സേജ ഒക്കെ എന്തേിലും വിശേഷ ദിവസമൊക്കെ വരുമ്പം എന്തെലുമ ഒക്കെ ഒരു മെസ്സേജൊക്കെ അയിക്കും ആഹ അങ്ങനെയൊക്കെ ഉണ്ട്
അങ്ങനെയ ഉണ്ട് ആ ആ എന്ത എന്തായ നമുക്ക് പഴയ ഒരു റീയൂണിയൻ കൂടിയേ പറ്റത്തുള്ളൂ
ഉം കറക്റ്റ്ാണ് ആ അതൊരു നല്ല കാര്യമാണ് പിന്നെ വേറെന്തുകണ്ട് എല്ലാ ശേഷം മഴയില്ലാതെ നമുക്ക് പെട്ട പോായിരുന്നു ഇപ്പ ഇ മഴ സീ
ആഹ അയ്യോ മഴയായിരുന്നു ഇന്ന് നല്ല മഴ പെയ ആ പക്ഷ കഴിഞ്ഞപ്പോ മുതൽ ഇങ്ങോട്ട് നല്ല മഴയായിരുന്നു ഞാൻ വന്ന കഴിഞ്ഞപ്പ ഇപ്പൊ പക്ഷെ ഒന്ന് തോന്ന തോന്നു നിൽക്കുന്നു പക്ഷെ ആ മഴയാവുന്നതുകൊണ്ട് യാത്രയും പാടായിരുന്നു
യാത്രയും പാടാ അതാണ് പിന്നെ അതല്ല ന്നും പറ്റത്തില്ല ആ ഇപ്പ മഴഈ വർഷം നേരത്തെേ വരികയും ചെയ്തില്ലേ എല്ലാ വർഷം ജൂണൊക്കെ ആയിട്ടല്ലേ മഴ പെയ്യത്തുള്ളു ഇപ്പൊ മേയിലയ തുടങ്ങും
കൂതലേ ആ മഴയ പക്ഷെ നല്ല രീതി ചൂടായിരുന്നു അതിന്റെറെ ആയിരിക്കും നേരത്തെ ഇനി വന്നത്
ആഹ ഈ വർഷത്തെ ചൂട് നമ്മുക്ക് സഹിക്കാൻ സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്ന എന്തൊരു ചൂടായി
ണ്ടായിരുന്നോ ഞങ്ങക്ക് കിണക്കി വെള്ളം ഉണ്ടായിരുന്നു എന്നാലും ഒരു ഒരു ഓ ഇങ്ങനെ മോട്ടറൊക്കെ നിറയുന്ന നമ്മള് നോക്കി നിന്ന് നിറയ്ക്കണമായിരുന്നു ഏറുകയറാതെ ഏറുകയറാതെ നോക്കി നിന്ന് പറ ണമായിരുന്നു അങ്ങനെരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആഹ ആഹ ഓക്കെ ഓക്കെ